ആല ആഹ ഇപ്പൊ കേക്കുന്നുണ്ട് അവിടെ
ആഹ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എ പരിപാടി എന്താല ഇപ്പ ഫ്രീ ആയിട്ട് ഇരിക്ക അങ്ങ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല
അതെല്ലേ ആ ശരി പിന്നെ എന്താണ് ഒഴിവ സമയമൊക്കെ എന്താ ചെയ്യല്
ഒഴിവസമയ ഇല്ല അങ്ങനെല്ല ആ ഞാനൊരു ഇപ്പോൊ ് ഞ മെറ്റാനത്തി ലീവ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊ ഒന്ന് റിസീവ് ചെയ്തിരിക്ക എല്ലാം കൂടെ ഇങ്ങോട്ട മാനേജ് ചെയ്യൻറ്റും ഇല്ല അപ്പൊ ഫ്രീലാൻസ് വർക്കൊക്കെ വരുമ്പോ ചെറിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ റൈറ്ററാണ് കൺസൻറൈറ്റിംഗ ആണ് ജോലി മീഡിയ മീഡിയ മീഡിയയില മസാരങ്ങ ചെയ്തൊണ്ടിരന്നത്
അതെല്ലേ അത് ശരി ഇപ്പൊ പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോ
ആ ആഹ എനിക്ക് വർക് ഫ്രം ഹോം ആയിരുന്നു അപ്പോഴത്തന്നെ ങ്ങനെങ്ങനെ കരയുമ്പൊക്കെ ആ ഈ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യണ വർക്കല്ലേ അന്നേരം ആ നമ്മള് ആ ശ്രദ്ധ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ എല്ലാം കൂടെ അങ്ങേട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ള നമുക്ക് ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല
അതെ അതെ ആ മൊത്തത്തില് നമ്മള് സ്ട്രെസ് ആ നമ്മ ഒരു ആ ലീവൽ തന്നെ നമ്മള് കുട്ടികൾ കുഞ്ഞുണ്ടാവുമ്പൾന്ന ന മൊത്തത്തിലരു സ്ട്രസ്ട് ആവല്ലേ നമുക്ക് - ഇവരെ നോക്കാൻ കഴണില്ലേ വർക്കും കൊണ്ടു പോകാൻ പറ്റണില്ല ആകെ ഒരു സ്ട്രെസ്ഡ് ആയിരിക്കൂലലോ
അതെ അതെ നല്ല സ്ട്രെസ് അപ്പൊ പിന്നെ ഞാൻ നൈയസായിട്ട് ചെയ്തു പുതിയൊരു ജോബ് തപ്പണം ഇപ്പംപിന്നെ ആൾക്ക് എപ്പഴും എന്നെ വേണം അമ്മ അമ്മ അമ്മമാ വന്നോണ്ടിരക്കും
അതെ ആഹ അപ്പൊ ആ ഒരു ടൈം അല്ലേ? ഒരു വയസ്സായിട്ടില്ലല്ലോ
ഇല്ല ഒരു വയസായിട്ടില്ല അടുത്ത മാസം ഒരു വയസാവും
ആഹ് അത് ശരി അങ്ങനെ പിന്നെന്താണ്? ആഹ പിന്നെ എന്തൊക്കെയാ ഇഷ്ടമുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ
എനിക്ക് പുസ്തകം വായിക്കാറുണ്ട് പിന്നെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഹോബീസ് അങ്ങനെയാണ് പക്ഷെ എപ്പ ആ അത് അതെപ്പോഴും പോവാൻ പറ്റില്ലല്ലോ സിറ്റുവേഷനൊക്കെ നോക്കിട്ടല്ലേ പിന്നെ സിനിമ കാണും സിനിമ ഭയങ്കര ഇഷ്ടാണ്
അതെല്ലേ ആഹ അത് ശരി ആ ഞാനും അങ്ങനെ സിനിമൊക്കെ കാണാറുണ്ടായിരുന്നു ഇ ഇപ്പ ഞാനങ്ങനെ കാണാറില്ല എനിക്ക് എന്താറില്ല ആ ഫോൺ അധികം യൂസ് ചെയ്ത് നമ്മളിപ്പോ എന്ത ഒരു ഫോണെടുത്ത് കഴിഞ്ഞ ഇൻസ്റ്റഗ്രാമിലെന്തെലും ഒരു വീഡിയോ സ് കണ്ടാ അതങ്ങ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ടൈമ് പോണ
ആ അവിടെത്ര നല്ലലെ ല്ല എൻ്റെ അത് തന്ന പ്രശ്നം ചെല സമയ ട്ട് ന്റൊരു ഹോബി അല്ല ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നും കൊറേയായി നന്നായിട്ട് യൂസ് ചെയ്യണ്ട് അപ്പ ഞാന് ഇൻസ്റ്റോൾ ചെയ്ത് കളയും കൊ കൊർ കൊറേ കൊർച്ച്നാളത്തേക്ക് പിന്നെ പൊറം ലോ എന്തോന്നുണ്ടാവൂലെ മീൻസ് ഇൻസ്റ്റഗ്രാമങ്ങനെ
അതെ ഞാനും ഭയങ്കരായിട്ട് ഇൻസ്റ്റഗ്രാംതാക്കുവായിരുന്നു പിന്നപ്പങ്ങനെ ചെറിയൊരു വർക്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടപ്പം ഞാനെന്തേയ്ത് എപ്പൊ സത്യം പറഞ്ഞാ ഞാനൊരു ദിവസം പോലും ഇൻസ്റ്റാഗ്രാം തൊറന്ന് നോക്കിട്ടേ കൊറെ ദിവസായിപ്പോ ആഹ് അ നോക്കലേല്ല ആ അയ് ശരിയാ
നാം പുതിയതൊന്നും ചിന്തിക്കാൻ പറ്റ അതിതന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെയിരിക്കും എനിക്ക് ഒരാളോട് സംസ സംസാരിക്കണം അല്ലെങ്കില് എന്ദ് എഴുതണം പ്രത്യേകിച്ച് എൻ്റെയേക്കെയാണെങ്കില് ഇങ്ങനെ നമ്മള് കൊറെ ക്രിയേറ്റീവായിട്ടിങ്ങനെ ആലോയിക്കും പക്ഷെ ഇൻസ്റ്റഗ്രാമൊക്കെ കൊറെ നമ്മള് തോണ്ടി കയ്ഞ്ഞയ്ഞ്ഞാ ഒരു കൺസിസ്റ്റൻസ് ഒരു ഒരു ശ്രദ്ധ കിട്ടില്ല പലതിലേക്കിങ്ങനെ
ആ ഡൈവേർട്ടാവും അത് ശെരിയാ ആ ഇപ്പം നമ്മള് മക്കളോട് തന്നെ പറയില്ലേ ഷോർട്സ് കാണരുതെന്ന് പറയല്ലോ മക്കളോട് ഇങ്ങൻ നോക്കിക്കൊണ്ടിരിക്കും ആ ഇവിടെ മക്കള് ഇക്ക വന്ന് ഫോണെ ക്കാറില്ലാട്ടോ മ്മ് ഞാനെടുക്കുന്നല്ലാതെ അവർക്ക് ടിവിയില് ടിവിയില് കാട് കയറ്റി കൊടുക്കും ആ അതില് കാർട്ടൂണൊക്കെ എന്തേലും കാണും അല്ലെങ്കി പിന്നെ അവരെന്തെങ്കിലും ടോയ്‌സോ എന്തങ്കിലും വെച്ചിട്ട് അവരിങ്ങനെ കളിക്കും രണ്ടുപേരും ഏകദേശൊക്കെ ഒരുമിച്ചാണ് രണ്ട് വയസ്സിൻ്റെ ഡിഫറൻസേ ഒ
ഡിഫെറൻസേ ഒള്ള് ഹ് ഹ് ഹ്
അവര് രണ്ടുപേരും ഭയങ്കര കൂട്ടാ അപ്പം അവരങ്ങനെ അവരുടെതായിട്ടുള്ള കളികളൊക്കെ ഇങ്ങനെ കള ച്ചോണ്ടിരിക്കും അല്ല രണ്ടും ബോയിയുണ്ട് ഗേളുവൊണ്ട്
ആ അരാണു ആ ഓക്കെ
അങ്ങനെ കളിച്ചൊണ്ടിരിക്കും അങ്ങനെ വല്ല്യ ബുദ്ധിമുട്ടൊന്നുല്ല പിന്നെ എന്തെങ്കിലും എന്നെ ഹെല്പ്യ്യും ഏ മടക്കിക്കൊക്കെ വെക്കാന്ള്ളത്ണ്ടെങ്കി ഡ്രസ്സസൊക്കെ അതൊക്കെ മടക്കി തരും പാത്രക്കേമോറിത്തരും പലയൊക്കെ വെച്ചിട്ട് സിഗ് ല് നിന്നിട്ട് ഒരാള് പാത്രം കഴുകി കൊടുക്കും ഡിഷ് വാഷിട്ട് മറ്റയാള് അത് വെള്ളം ഒഴ്ച്ച് കഴ്കി എട്ക്കും അങ്ങനെയൊക്കെ ഹെല്പ് ചെയ്യും നല്ലോണം എന്നോട് എപ്പഴും പറയും ഞാൻ തോ തോടച്ച് തരമ്മാ അപ്പ ഞാൻ പറയും വേണ്ട വേണ്ട വേണ്ട തോടച്ച് തരണ്ട ഞാന് വച്ചാല് ആ വക്കറ്റിലെ വെള്ളം മുഴുവൻ അവിടെ ചെലപ്പോ എന്തെങ്കിലേ ഉ പ്രശ്നായി മൊത്തം മറിഞ്ഞ് വീണാ അയിനെക്കാളും വല്യയ പണിയാവും ഞാൻ പറയും വേണ്ട വേണ്ട അതോന്ന്ട്ക്കണ്ട പക്ഷെ അവര് അയിനൊന്നും ആയിട്ടില്ല പക്ഷെ ഇപ്പോ കോഴ പ്പില്ല ഇനി വലുതാവുമ്പോ എങ്ങനെയാവുന്ന് അറിയില്ല അവര് ഒരാള് എട്ട് വയസ്സ് മൂന്നാം ക്ലാസ്സിലാ മൂത്താള് മറ്റാള് ആ ആറ് വയസ് ഒര് ഒന്നാം ക്ലാസ്സില് ഉം എന്നാലും അവരവർക്ക് കഴിയ്ന്നതായിട്ട്ള്ള പിന്നെ ഇതൊക്കെ എട്ത്ത് തരും അപ്പ നമുക്കൊര് സമാധാനാ ഈ സമയത്തൊക്കെ ആവുമ്പയേ
ആ അതെ അതെ അതെ
ആ പിന്നെ എങ്ങനെ കുക്ക്യ്യാനൊക്കെ ഇഷ്ടണോ ഇങ്ങക്ക്
അങ്ങനെ എപ്പഴും ഒന്നും ചെയ്യാറ് ആണോ ആ എനിക്ക് കുക്ക് എനിക്ക് ഫുൾ ടൈം അങ്ങനെ അടുക്കളേല് കേടന്ന് പണിയെട് ക്ക അങ്ങനെന്നു ഇഷ്ടല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഇണ്ടാക്കാനാണ്‌ ആ ഇണ്ടാക്കി കൊട്ക്കാൻ ഇഷ്ടാണ്‌ പക്ഷെ ഫുൾ കുക്ക്യ്യ്ന്നത് അല്ലാണ്ട് ബാക്കി പരിപാടികൾ അട്ക്കളെ ചെയ്യ എനിക്കിഷ്ടല്ല
എനിക്ക് ഭയങ്കര ഇഷ് ഇഷ്ടല്ല കുക്കിങ് ചെ
ആഹ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കും അത്ര ഉള്ളൂ അല്ലേ
അെ വണല്ലോ പിന്നെ ആ അതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിച്ചണിൽ ഇരിക്കുക പെട്ടെന്ന് പണി കയിക്ക പെട്ടെന്ന് ഫ്രീ ആയിട്ടിരിക്കുക അങ്ങനെ പിന്നെ ഒരു ഇത് എനിക്ക് പറ്റൂല പിന്നെ ഞാൻ സ്പെഷ്യൽ ഡിഷ് അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണി വെച്ച അട്ടർ ഫ്ലോപ്പ ആണ് പിന്നെ ഇപ്പോ എന്താ പറ മന്തി വെച്ചാലോ ഒക്കെയാണ് ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ എനിക്ക് വെച്ചാൽ ഓക്കെയാണ് അങ്ങനെ
ആ എനിക്ക് വെജൊക്കെ ഞാൻ വെച്ചിുന്ന ഫ്ലോപ്പ് ആ് ചിലതൊക്കെ റെഡിയ ആന്നെ യൂട്യൂബിലൊക്ക നോക്കി വെക്കാറുണ്ട്. നോൺവെജ് ഇഷ്ടമാണോ വെക്കാൻ വേണ്ടിട്ട്
അതെല്ലേ
വീട്ടില് ഒറ്റക്കാ ആണ ഞാൻ ആദ്യം ഫുള്ള് കാണും എന്നിട്ട് പിന്നെ എന്റെ ഒരു സ്റ്റൈല കൊണ്ടപ്പോ
ആഹ് അത് ശെരി എനിക്ക് യ യൂട്യൂബിൽ ഈ വീഡിയോസ് കാണുന്നതെ ദേഷ്യം അതേപോലെ സ്റ്റിച്ചിങ് ഞാൻ എനിക്ക് എനിക്കിഷ്ടമാണ് സ്റ്റിച്ചിങ് ചെയ്യാൻ ഞാനിങ്ങനെ എ ബാക്കിയുള്ള ഡ്രസ് ഇങ്ങനെ ചെയ്ത് ഞാന് അങ്ങനെയാണ് കൂടുതലുംന്റെ ഡ്രസ്സസ്സ് ഒക്കെ പിന്നക്ക് ആനെ ഷർട്ട് ഡ്രസ് കഫ് ത്താ ഡ്രസ്സ് ഞൻ അങ്ങനത്തെ മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ് അപ്പ അത് പെട്ടെന്ന് കഴിവയും ചെയ്യും അതിങ്ങനെ അതിന് ഭയങ്കര അഡിക്ഷന് ആ എനിക്ക് ഫുള്ള് ഞാൻ എന്റെ ഡ്രസ്സ് മൊത്തം ചെയ്യും അപ്പോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പ പെരുന്നാക്ക് പോയപ്പോ കുറേ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് ഇട്ടുണ്ട് പക്ഷെ ഒന്നും അടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പരിപാടി നാ ഒരു പരിപാടി ഉണ്ടെങ്ക തലേൽന്ന് പോയി ഡ്രസ്സെടുക്കും രാത്രി കുത്തിരുന്ന് അടിച്ച് പിറ്റേന്നിടുമ്പോ സാറ്റിസ്ഫാക്ഷൻ ലെവല നമുക്ക് ഭയങ്കരായിറ്റ് ഇതാണല്ലോ ഇഷ്ടമാണ് എനിക്ക്ഷ് റ്റാണ് ട്ടോ അമ്മക്കന്നെ ഒരു പ്രൗഡാണ് എന്താ പറയാ ഓരോരുത്തർ ഇങ്ങനെ അഭി പ്രായൊക്കെ പറയുമ്പോ നമ്മടെ ഉള്ളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ അതൊക്കെ എനിക്കതേലൊക്കെ ഭയങ്കര എന്താ പറയാ നമ്മക്ക് മെന്റലി ഭയ ങ്കര ചിരിക്കരുത്ട്ടോ ഇപ്പൊ പുല്ലൊക്കെ പറിക്കൂലേ പുല്ലൊക്കെ പറിച്ചിട്ട് അവി ടങ്ങനെ നോക്കി ഇരിക്കാ എക്ക് എന്താറീല്ലാ എനിക്ക് അതൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യാ
ആ ഉം ഉം അതെ അപ്പൊ വീട്ടില് എങ്ങനെ ഒറ്റക്ക് തന്നെയോ അതോ ആ നിങ്ങളും ആ കുട്ടികളും ഹസ് ഹസ്ബൻഡും മാത്രേ ഉള്ളോ അതോ ആ ഉമ്മയും ബാപ്പയും ഒക്ക ഉണ്ടാവും
ഇല്ല ഇല്ല ഞങ്ങള് സപ്പറേറ്റ അങ്ങനെ അപ്പൊ പിന്നെ നമുക്ക് ക്ക് നമ്മടെ ഇഷ്ടം ത്തിന് ഇങ്ങനെ കൺട്രോൾ ചെയ്യാന് ആ കൺട്രോൾ ചെയ്യാൻ ആരു രൂല അപ്പൊ നമ്മടെ ഇഷ്ടത്തിങ്ങനെ ചെയ്യാം പക്ഷേ ചെല സമയത്ത് ഞാൻ വിചാരിക്കും കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണം നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുകയും ചെയ്യും ചെല സമയത്ത് രണ്ടും ഉണ്ട് എല്ലാത്തിനും ഒരു രണ്ട് വശം ഉണ്ടാവുവല്ലോ ഉം പക്ഷെ നമുക്ക് സുഖം ഇല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര സമാധാന കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നമുക്ക് വയ്യെങ്കി ഫുഡ് ഉണ്ടാ ഒക്കെ രാവിലെ വയ്യ അപ്പോൾ നമുക്ക് ആളോട് പറഞ്ഞാൽ ഫുഡ് വാങ്ങുയേ എന്തേലും കാര്യങ്ങൾ ചെയ്യാലോ ആ കെടക്കൊക്കെ ചെയ്യാം നമുക്ക് കെടക്ക ക്കാം നമുക്ക് എല്ലാം ചെയ്യാം അങ്ങ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഭയങ്കര
ആ ഒരാള് വേണം ഉണ്ടായിരുന്നെങ്കിൽന്നൊക്കെ
ആ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുവാ പക്ഷെ നമുക്ക് കിടക്കാന്നുള്ളത് മറ്റൊരാൾ ഉണ്ടെങ്കിൽ നമ്മള് ഒരു കൂട്ടു കുടുംബത്തിലാവുമ്പോ നമുക്ക് ആ ഇനിയിപ്പോ ജോലിയൊക്കെ ഉണ്ട് നമ്മളൊന്ന് കെടക്കട്ടെ എന്ന് വിചാരിക്കാന് എല്ലാ വീട്ടിലും ഓരോ സാഹചര്യം ആയിരിക്കുല്ലേ ചെലപ്പോ ഇതൊക്കെ അങ്ങനെ തന്നെ ഇതൊക്കെ ഇപ്പം എല്ലാർക്കും ഉള്ളതല്ലേ സ്ത്രീകളൊ ഇങ്ങനെ തന്നെ അല്ലേ അങ്ങനൊക്കെ വിചാരിക്കുന്നവരും ഉണ്ടാവുമല്ലോ
അതെ അതെ
ഇപ്പൊ രണ്ട് തമ്മില് അങ്ങനെ
ആ ആ അതെതെ അപ്പൊ ഉച്ചിത്തെ ഭക്ഷണോ കഴിച്ചോ
എങ്ങനെ
ഭക്ഷണം ഒക്കെ കഴിച്ചോ
എനിക്കുള്ള കഴിച്ചില്ല ഞാന് കുളിച്ചു വന്നാല ഒരു സ്മൂത്തി കഴിച്ച് സ്മൂത്തി കുടിച്ച് പിന്നെ അപ്പ- അത്യാവശ്യം വയറെ നിറഞ്ഞു ഞാന് അവല ഇന്തൊക്കെ ഇട്ടിട്ട് നട്ട്സും ഡേറ്റ്സ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടൊക്കെഴിച്ചേ പാലൊക്കെ ഒഴിച്ചിട്ട് ആ അപ്പൊ പിന്നെ എനിക്ക്- അത്യാവശ്യം ഞാനിങ്ങനെ- കോൾ ചെയ്തോണ്ടിരുന്നപ്പോ അതിങ്ങനെ കൊറേ കഴിച്ചു കൊറച്ച് അധികം ഉണ്ടാക്കി വെച്ച ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കായിച്ചു പക്ഷെ ഞാനന്നെ അത് മൊത്തം കുടിച്ച് ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കയിക്കണം
അതെതെ കഴിച്ചിട്ട് ആ രാവിലത്തെ കുറച്ച് ലേറ്റ് ആയി ആ കഴിച്ചപ്പോ അതുകൊണ്ട് ഇപ്പ വിശിക്കുന്നില്ല കഴിക്കുന്ന-
അതെ അല്ലെ മ മോൾക്ക് - മോളാണോ മോനാണോ
ആ
ആ എന്താ ഫുഡ് എന്തെങ്കിലും കൊടുക്കോ
ഇപ്പൊ ചെറുതായിട്ട് കൊടുത്ത തുടങ്ങുന്നുണ്ട് മറ്റല്ലാതെ റാഗി ആ പിന്നെ എനിക്ക് മുട്ട ബോയിൽ ചെയ്തിട്ട് അങ്ങനക്കെ ക്ക കൊടുക്കുന്നുണ്ട് ചോറ് പിന്നെ ചോറും തൈര് ആണ് കുളിക്കന അത് എപ്പൊ കൊടുത്താലും കഴിക്കും അത് മാത്രമേ കഴിക്കു ഉള്ള വേറെൊക്കെ കഴിക്കാ ഭയങ്കര മടിയ പക്ഷ ഇപ്പൊ പനി പിടിച്ചു ചെറുതായിട്ട് വക്കാണ് അപ്പ തൈര് കൊട് പറ്റ് ചെയ്യല്ല
ആഹ അത് ശരി
ഈ ഫുഡ് എങ്ങനെ കഴപ്പിക്കുന്ന അങ്ങനെള്ള ആലോചനാണ്
ആ ഫുഡ് കഴിക്കാന നമുക്ക് ൻക്ക് ഭയങ്കര ടെൻഷനാ മക്കളാകുമ്പോ ചെറിയ മക്ക ക്കളല്ലേ അവര് കരഞ്ഞോണ്ടിരിക്കയും ചെയ്യും അവർക്കറിയില്ലല്ലോ ഇപ്പം ഫുഡ് ചെൽപ്പം വെശന്നിട്ട് ഫുഡ് കഴിച്ചാ ചെൽപ്പം ആ കരച്ചിലൊക്കെ കൊറേ
അതെ അതെ
അമ്മക്കാകെ ടെ
ഉം എടക്ക് നെറ്റ് വർക്ക് കട്ടാവുന്നുണ്ടെന്ന് എനിക്ക് എടക്ക്ങ്ങനെ കട്ടാ യിട്ട കേക് പിന്നെ ഒന്നു ല്ല അങ്ങനെക്കെ പോകുന്നു ആ ന ട്ടിരിക്കുന്നു ഉം ആ ന്നങ്കില് ഫ്രീ യാവുമ്പോ വിളി ക്ക് എന്ന ശെരിയാ ന്ന
ഇവിടെ കാറ്റടിച്ചി ആ
ആ ശെരി അ
ഉം